കേക്കാവോ?
ആഹ്, കേക്ക്ണ്ട്.
ആഹ്, പറഞ്ഞേച്ചീ.
ആഹ് റെയ് മഴണ്ടോ
ആഹ്, മഴയിന്ന് രാവിലെയി
ഇല്ലലേ, കൊറവാണ് ലേ. ചായയൊക്കെ കുട്ച്ചോ?
ആഹ് ചായ കുടിച്ചി, ചി ഫുഡൊക്കെ കഴിച്ചാ?
ഇല്ല, ഫുഡ് കഴിച്ചിട്ടില്ല. മക്കള് കഴിക്കട്ടെ ര്തിയാണ്ട് അങ്ങനെ നിക്ക. മക്കള് ഫോണണ്ടിരിക്കാണ്. അവര് അവരത് കഴിഞ്ഞിട്ടില്ല. അവര്ക്ക്പ്പന്ന് സ്കൂളില്ലാച്ചപ്പ അവര് രാവിലെ തന്നെ ഫോണ സ്കൂള് ഉണ്ടകുമ്പോ പിന്നെ ഫോണ് കിട്ടൂല അവർക്ക് പഠിക്കാണ്ട് ന്ന് പറഞ്ഞ് കൊടുക്കൂല ഇന്ന് ഇപ്പം ലീവ് ആയോക്കുമ്പോ ന്ന് സ്കൂളിലെങ്കി നേരത്തെ എണീക്കും ഫോൺ കാണാൻ വേണ്ടിക്കാണ്ടിയേ ഇപ്പത്തെ മക്കക്ക് ഫോൺ കഴിഞ്ഞിട്ടല്ലേ വേറള്ളൂ ഭക്ഷണം ഒന്നും വേണ്
രാവിലെ മക്കള് നേരത്തെ പോവോ സ്കൂളിൽ പോണ ദിവസം
ആ ഒരു എട്ടേമുക്കാലാവുമ്പോ വണ്ടി വരും അവരുത്
ആണോ
അവര് പ്രൈവറ്റ് സ്കൂളാണ് അപ്പൊ അവർക്ക് നേരത്തെ പോണം മദ്രസും ആ സ്കൂളിൽ തന്നെ ണ്ട് അപ്പൊ എട്ടേ മുക്കാലാകുമ്പോത്തിന് അവര് പോവും അപ്പൊ അപ്പത്തിന് ചോറും കൂട്ടാനൊക്കെ ആകും ഒര് ഒരാക്ക് ഇണ്ട്ന്ന്
എന്തോ
ഇന്നും ഒരാൾക്കുണ്ട് ആ ആ അവര് പ്രൈവറ്റ് സ്കൂൾ ആയതോണ്ടേ
ഒ
അവര്ക്ക് മദ്രാസ അയില് കിട്ടണത് കൊണ്ട് ഒരാൾക്ക്ണ്ട്
ആ എല്ലാർക്കും സുഖല്ലേ വീട്ടില്
ആ ആ സുഖം തന്നെ കൊഴപ്പൊന്നുല്ല
ആ കഴിച്ചു കഴിച്ചു അവിടെ എന്താ കാപ്പി ഇന്ന്
ഇന്ന് ചപ്പാത്തിയേര്ന്നു ഉംനിങ്ങക്ക് എന്തായിരുന്നു
ദോശ ദോശ ഉം കറി ചമ്മന്തി
ആ ദോശേയ്ക്ക് ചമ്മന്തി ആയാ മതി മക്കൾക്കൊക്കെ അതായാലും മതി
എനിക്ക് മക്കളില്ലേച്ചി
ഇല്ലേ ആ ശരി ഒരാൾ ആ കല്യാണം കഴിഞ്ഞിട്ടില്ല
ഇല്ല ഇല്ല ഇല്ല
ഏഹ് അത് ശരി സോറിട്ടോ ഞാന് ഇപ്പ ആആ എന്താ എന്താ ചെയ്യാൻ പഠിക്കണെ
ഞാൻ നേഴ്സിങ്ങിന് പഠിക്ക്ന്ന്
ആ എവ് ആ അത് ശരി എത്ര കഴിയാനായോ
ആ ഞാൻ എനിക്കൊരു വർഷം കൂടെ ഇണ്ട്
ആഹ്അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും
ആ അത് കഴിഞ്ഞൽ കംപ്ളീറ്റ് ആവും
കോഴ്സ് പൂർത്തിയാവും ഏക്കാരം പിന്നെ ട്രെയിനിങ് ണ്ടുവുക്കേരം അല്ലെ
ഞാ ആ ട്രെയിനിങ് ഇല്ല ചേച്ചി ഞങ്ങൾക്ക് ഇവിടെ നേരെ പഠിച്ചിറങ്ങിയാൽ തന്നെ പ്ലേസ് സ്മെന്റുണ്ട് ഞങ്ങൾക്ക് ഇപ്പ പഠിച്ചൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡ്യൂട്ടി ഉണ്ട് അപ്പോ അത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടങ് പൊക്കോളൂ
ആ പോവൂം ലേ എത്ര വർഷാണ് നാലു വർഷോ മൂന്ന് ഏ മൂന്ന് വർഷോളൂ
ആ ഞങ്ങള് ബി എസ് സി അല്ല ജനറൽ നേഴ്സിംഗ് ആണ്
ആ ആ ശരി ആ അത ബി എസ് സി ആണെങ്കിലാണ് മൂന്ന് നാല് വർഷം
നാല് വർഷം അവര് നാല് വർഷം ഞങ്ങൾ മൂന്നര വർഷം
ആ ആ അപ്പം ഇത് സയൻസ് എടുത്ത്ക്കാണ്ടല്ല
ഞാൻ ആ സയൻസ് എടുക്കാത്തവർക്കും ഇതില് കയറാം പക്ഷേ മിക്ക കോളേജിൽ സയൻസുള്ളവർക്കാണ് പ്രിവലേജ് ഉള്ളത് എന്നാലും സയൻസ് ഇല്ലെങ്കിലും കേറാം
ആ സയൻസ് എടുത്തേനി
ഞാ അല്ല ഞാൻ ജേണലിസം ആയ്ര്ന്ന്
ജേർണലിസം ആ ഹ്യുമാനിറ്റീസോ ആ ആ ആ ഹ്യുമാനിറ്റി
ജേർണലിസം ന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രീമുണ്ട്
പ്ലസ്റ്റൂനോ
ആ പ്ലസ് ടുന്ന്
ആ ജേണലിസം എന്ന് പറഞ്ഞാണ്ട് വേറെണ്ട്ല്ലേ
ആ ജേർണലിസം എന്ന് പറയുമ്പോ ജേർണലിസത്തിൽ ജേർണലിസം സൈക്കോളജി ഇംഗ്ലീഷ് ലിറ്റർച്ചറ് കമ്മ്യൂണിക്കറ്റീവ് ഇംഗ്ലീഷ് ഇങ്ങനത്തെ കുറച്ച്സബ്ജെക്റ്റ് ഉണ്ട്
ആ് അതാണ് സബ്ജെക്ട് ആയിട്ട് വരുവാ ഇങ്ങനെ മാത്‍സ് ഇംഗ്ലീഷ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല
ഇല്ല അങ്ങനെയൊന്നുമല്ല ഈ പറഞ്ഞ പോലെ സൈക്കോളജി ഉണ്ട് ജേർണലിസം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇംഗ്ല് ഇംഗ്ലീഷ് ലിറ്ററേച്ചറ് അപ്പം എനിക്ക് ആഹ പറഞ്ഞോ
അപ്പൊ സൈക്കോളജി ആയിട്ട് സൈക്കോളജി ആയിട്ടും വർക്ക് ചെയ്യാ
ആ സൈക്കോളജിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യാായിരുന്നു അപ്പം ഞാന് ഡിഗ്രിക്ക് കൊടുത്തത് സൈക്കോളജിക്കും കൊടുത്തിരുന്ന് പക്ഷേ ആ സമയത്ത് എനിക്ക് നല്ല മാർക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലാ യിരുന്ന് അപ്പം എനിക്ക് കി ക്ക് ഡിഗ്രിക്ക് കിട്ടിയത് കമ്മ്യൂണികേറ്റിവ് ഇംഗ്ലീഷായിരുന്നു അപ്പൊ ഞാൻ വിചാരിച് ഇത് പഠിച്ചിട്ട് കോളേജിൽ ലേറ്റ് ലെച്ചേറർ ആയിട്ട് പോണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചൊണ്ടിരുന്നത് ആ ഡിഗ്രി എടുത്തിട്ട് ആ അങ്ങനെ ഡിഗ്രിക്ക് പോയി ഫസ്റ്റ് സേം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഇവിടെത്തന്നെ ആക്കി കോളേജിന്ന് വിളച്ച് അപ്പൊ പിന്നെ ഞാൻഅവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി വന്ന്
ആ അത് നിങ്ങള് നേഴ്സിങ്ങിന് കൊടുത്തിട്ടിരുന്നോ
ആഹ കൊടുത്തിട്ടുവന്ന് ആദ്യമേ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോണേനൊക്കെ മുന്നേ ആ് ഞാൻ പഠിക്കുന്ന സമയത്താണ് ഈ നാല് വർഷത്തെ ഡിഗ്രി പറഞ്ഞത്
ആ തുടക്കം വരുന്നല്ലേ അപ്പോ ഡിഗ്രി നാലുവർഷായിട്ട് ഇണ്ടല്ലേ
ഇപ്പ നൽവർഷാക്കി അപ്പൊ ഞാൻ ആ സമയത്ത് വന്നതുകൊണ്ട് കുറച്ച് താമസ ഉണ്ടായിരുന്നു അഡ്മിഷനൊക്കെ അപ്പം ഇതേപോലെ ഞാൻ കൊറെ സ്ഥലത്ത് കൊടുതിട്ടുണ്ട് ഗവൺമെന്റ് ആയിട്ട് നഴ്സിങ്ങിന് കൊടുതിരുന്നേ മാനേജമെന്റ് ആയിട്ടും കൊടുത്തിരുന്ന് അപ്പം ഗവൺമെന്റ് ആയിട്ട് സീറ്റന്ന് പറയുമ്പോ ആകെ ഇരുപത്തെട്ട് സീറ്റ് എന്തോ ഉള്ളൂ അതും സയൻസുകാർക്കാണ് പ്രവലേജ് ഉള്ളത് പിന്നെ എസ് സി എസ് ടി കാർക്ക് വേറെ സീറ്റ് ആ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ ഇരുപത്തെട്ട് പേരിണ്ട് അപ്പ പിന്നെ ഞാ മാനേജ്മെന്റ് ആട്ട് കൊടുത്തിട്ടിരുന്ന അവിടെന്ന് വിളിച്ചു
ആാാ
അങ്ങനെ ഡിഗ്രി നിർത്തി ഇങ്ങോട്ട് വന്ന്
ആയിശേരി അപ്പം എന്താണ് ഒരു വർഷം ഡിഗ്രി പഠിച്ചിട്ട്
ആ ഒരു വർഷം ഡിഗ്രി പഠിച്ചിട്ടുണ്ട്
ആഹ അത് ശരി എന്നിട്ടാണ് വിളിചതല്ലേ അപ്പൊ നമ്മള് പ്ലസ് ടു കഴിയുമ്പോള കൊടുത്തിട്ട പിന്നെ അവരെ പിന്നെഒഴിവിനനുസരിചേ വിളിക്കോളൂ അല്ലേ ആ എനിക്ക് ഒരു മോൾ ഇണ്ട് അപ്പോ പ്ലസ് റ്റു കഴിഞ്ഞിട്ട്ന്തെങ്കിലും ആക്കണുണ്ടെങ്കിൽ നമ്മളായിന് അനുസരിച്ചിട്ട് അനുസരിച് ഇങ്ങന എല്ലാവരോടും അന്വേഷിച്ചിക്കുമ്പോൾ അതിനെ പറ്റി ചോദിച്ചു
മ്മ്മ് ആ മോക്ക് എന്ത് പഠിക്കാ ആഗ്രഹം
മോൾ അങ്ങനെയൊന്നുല്ല സയൻസാണ് എടുത്കണത് എന്തെങ്കിലും മെഡിക്കൽ ഫീൽഡൊക്കെ പോണം തന്നെ കരുതിടു എടുത്തക്കണത് പിന്നെ നമ്മള് ദൈവം കൂടി നമുക്ക് കനിയണ്ടേ എന്നിട്ട് നി ഗവൺമെന്റ് അല്ലല്ലെ പ്രൈവേറ്റ് ആണ്ല്ലേ എന്നിട്ട് എത്ര അയിന് ഫീസൊക്കെ വരും
ഞങ്ങൾക്ക് മുന്നാരെ ഉള്ളൂ
മൂന്നര പിന്നെ ഫീസോ
ആ മൂന്നര ആ ഞാന് ലോണാണ് എടുത്തിരിക്കുന്നത്
അപ്പൊ ലോൺ അങ്ങനെ അത് വിദ്യാഭ്യാസ ലോൺ അങ്ങനെ എടുത്തതാ
ആ വിദ്യാഭ്യാസ ലോൺ എഡ്യൂക്കേഷൻ ലോൺ എടുത്തത്
എഡ്യൂക്കേഷൻ ലോൺ എടുത്ക്ക അല്ലെ അത് എന്നിട്ട് പഠിച് കഴിഞ്ഞ് ഇറങ്ങീട്ട്
പഠിച്കഴി ആ പഠി പഠിച് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലാസ്റ്റ് ആകുമ്പോൾ ഇറങ്ങും പക്ഷേ എനിക്ക് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തേട്ട് നവംബർ തൊട്ട് അടച്ചാൽ മതി പൈസ
ആ അത് വരെ അടക്കണ്ടല്ലേ
അതുവരെ അടയ്ക്കണ്ട
ഉം അത് എല്ലാ ആളുകൾക്കും കിട്ടുവോ, എല്ലാ വി ഇങ്ങനെ താന്ന ജാ കാട് മുന്തിയ കാട് അങ്ങനെണ്ടോ?
സ്കൂളിന്റെ, അതായത് നമ്മൾ പഠിക്കുന്ന കോളേജിന്റെ ആ ഫീസ് സ്ട്രക്ചർ മാത്രം, അതായത് ഇത്ര ഇത്രയാണ് നമ്മുടെ ഫീസെന്നും പറഞ്ഞിട്ടൊരു പേപ്പറ് തരുവവര് ഒരു ഫോമ് ആ ഫോമും കൊണ്ട് ബാങ്കില് പോയിട്ട് ലോണിനപേക്ഷിച്ചാ മതി നമുക്ക് കിട്ടും പിന്നെ എല്ലാ ബാങ്കുകാരും അതേ പൈസ തന്നെ തരണോന്നില്ല ആ ചെലപ്പ പാതി പൈസയൊക്കെ തരുവൊള്ളു പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഫുൾ പൈസേം കിട്ടി എന്റെ കൂടെ ലോണെടുത്ത കുട്ടിക്ക് കൊറച്ച് പൈസ കൊറവായിട്ടാണ് കിട്ടിയത് വേറെ വേറെ ബാങ്കീന്നൊക്കെ എടുത്തവർക്ക്
കിട്ടിയതല്ലേ അപ്പ നമ്മള് ഇ അത് എന്താണ്, ഇങ്ങനെ ലോണെടുക്കാനുള്ള എന്തെങ്കിലും രേഖകളെന്തെലും നമുക്ക് വേറെന്തെങ്കിലും വേണോ? കോളേജിന്റെേതല്ലാത്ത നമക്ക് വേറെ എന്തേലും വേണോ?
വേറെ നമുക്കൊന്നും വേണ്ട, നമ്മളാ ആ പിന്നെ ജോയിന്റക്കൗണ്ടായിരിക്കണന്ന് തോന്നുന്നു അച്ഛന്റെയോ അമ്മെടെയോ എന്തെങ്കിലും ജോയിന്റക്ക കൗണ്ടായിരിക്കണം കുട്ടിക്കൊണ്ടാവേണ്ടത്.
ഉണ്ടാകാ, അല്ലാതെ കുട്ടിക്ക് നേരിട്ട് അക്കൗണ്ട് പാടുണ്ടാവൂലല്ലെ?
നേരിട്ടും വേണം ജോയിന്റക്കൗണ്ടും വേണം, അങ്ങനെയാണ്, ഉം രണ്ടും വേണം.
ത് കഴിഞ്ഞാപ്പമ്മള് ഇപ്പോ ജോയിന്റ് അക്കൗണ്ടൊണ്ട് പതിനെട്ടു വയസ്സ് കഴിഞ്ഞാ പിന്നെമ്മള് സ്വന്തം അക്കൗണ്ടാക്കിയെടുക്കുവല്ലോ.
ആ അതാ ഞാനും അങ്ങനന്നെയാരുന്നു എനിക്കും സ്വന്തം അക്കൗണ്ട് ഉണ്ടായിരുന്നു പക്ഷെ പതിനെട്ട് വയസ്സായെങ്കിൽ പോലും
ആഹ
എജ്യുക്കേഷൻ ലോൺ എടുക്കുമ്പ അച്ഛൻ്റെയോ അമ്മെടെയോ പേരിൽ ജോയിൻറക്കൗണ്ട് വേണം.
ജോയിന്റക്കൗണ്ട് വേണം അല്ലേ?
ഇത് ഞാനെടുത്ത ബാങ്കില്, എല്ലാ ബാങ്കിലും അങ്ങനെയാണോന്നു എനിക്ക്കറിഞ്ഞൂടാ, എസ് ബി ഐ, എസ് ബി ഐ
എസ് ബി ഐ യില്ല ആഹ ആഹ ഓകെ
ത്തവർക്കൊക്കെ കൊറച്ച് പൈസേ കിട്ടിയുള്ളൂ, പക്ഷെ ഇവിടന്ന് എനിക്ക് ഫുള്ള് പൈസേം കിട്ടി.
കിട്ടീലെ ആ ശരി അപ്പം അത് നല്ല പിന്നെ നമ്മള് പഠിത്തം കഴിഞ്ഞ് എറങ്ങീട്ട് പിന്നെ ജോലിക്കൊക്കെ കേറി
കേറിയിട്ട് പയ്യെ അടച്ചാ മതിയോ എനിക്ക് രണ്ടുസം മുന്നേ മെയില് വന്നത് തേ ഒള്ളൂ രണ്ടായിരത്തി ഇരുപത്തെട്ട് നവംബറ് തൊട്ട് മാസാ മാസം, ആയിരത്തി എത്രയോ രൂപ വച്ച് അടച്ചാ മതിയെന്നും പറ
അത്ര മതില്ലേ അപ്പൊ അതെത്ര കൊല്ലം കൊണ്ട ന്നിട്ട് തീർക്ക പ്പം?
അപ്പൊ അത് അത് നല്ല സമയം എടുക്കും നമുക്ക് വേണെങ്കി മൊത്തം പൈസ, നമുക്ക് ഒള്ള ഒള്ള പോലെ അപ്പപ്പ അടച്ചടച്ച് തീർക്കാം, പക്ഷെ ആ അങ്ങന അങ്ങനെ അട ച്ചടച്ച് തീർക്കാം, പിന്നെ ആയിരം രൂപ വെച്ചിട്ടാണെന്നൊണ്ടെങ്കി കൊറേ നാളടക്കേണ്ടി വരും.
വേറെതിനൊന്നും അല്ലാതെ ചിലവാക്കാതെ പ്പത ങ്ങട് അടച്ച് തീർ ത്തിട്ട് ബാക്കിർത്തിയോണ്ടങ്ങനെ അങ്ങനെ വിചാരിച്ചാലും അങ്ങനെ ഉപയോഗിക്കാല്ലെ? അത് ശരിയാ, അങ്ങനെ നടക്കൂലേ. അപ്പ ഞാൻവിചാരിച്ചിങ്ങനെ, ലോൺ എടുക്കണെങ്കി എന്തെങ്കിലും രേഖകളോ, നമ്മളെ സ്ഥലത്തിന്റെ അങ്ങനെ എന്തെങ്കിലും.
അശ്യോ അങ്ങനെയൊന്നും വേണ്ട അങ്ങനോന്നും വേണ്ട. പിന്നെ സാക്ഷികള് വേണം. നമ്മളറിയാവുന്ന ആരെങ്കിലും ആരുടെങ്കിലും ഒ പ്പു വേണം അങ്ങ
ആ ആ അതൊക്കെ പിന്നെ നമുക്ക് സംഘടിപ്പിക്കാൻ കയ്യും.
അത് വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ആരെങ്കിലും വിളിച്ചോണ്ട് പോയി ഒപ്പിട്ടാതി.
ആ അത്പ്പോ നമുക്കിപ്പ നമ്മെ വീട് ബന്ധുക്കാരൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ അ നമ്മുക്കൊറപ്പുള്ള ആളുകളെ അതവർക്കൊരു ത് അടച്ചു വീട്ടുന്നില്ലെനി ഒരു തെളിവിനാണത്.
ആ
അതമ്മക്ക് കയിയും. അപ്പൊ ഇത് അമ്മക്ക് ഒറ്റടിക്ക് പോവര് എന്തിനെങ്കിലും പോകണം ന്നണ്ടെങ്കില് അതിന് പൊ ഇത്രി ഞമ്മളെ കയ്യില് ഇ ണ്ടാവൂല്ലല്ലോ അപ്പൊ ഇങ്ങനെ ലോണുകൾ ഉണ്ട് പറയാന പക്ഷെ അപ്പൊ അത് എല്ലാർക്കും കിട്ടോന്നുള്ളത് അ
അതൊക്കെ കിട്ടും ചേച്ചി അങ്ങനെന്നൊരു പ്രശ്നോല്യ അതൊക്കെ കിട്ടും ഉം.
ചേട്ടൻ കുട്ടിയോളൊക്കെ ഈ പൊ റത്തു പോയി പഠിക്കണതന്നെ ഈ ലോണടുത്തങ്ങാണ്ടാണല്ലോ. അവര് യാ. ആദ്യേ ഞാനൊക്കെ കുട്ടിയാമ്പളേ പഠിക്കുമ്പളേ ഞാനൊക്കെ പഠിക്കുമ്പളേ അവര് ഓരോ. ഇപ്പൊ പഠിച്ചോലൊക്കെ നേഴ്സിങ്ങായി ചേട്ടൻ കുട്ട്യോളൊക്കെ. സിംഗ് അങ്ങനെ അങ്ങനെ ആ ഫീൽഡ്ക്കാണല്ലോ അവര് പോവ്വ പിയ് അവര് ലോണ് ട് തിട്ടാണ് പോവാ ക്ഷെ നമ്മക്കെല്ലാർക്കും അന്നേ ഈ മുസ്ലിംസിന് അവരൊന്ന് ബാക്ക് തുകൊണ്ടാണല്ലോ എല്ലാത്തിനും ഉം. അപ്പൊ അത് കിട്ടോന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് അത് ചോയിച്ചത്. തല്ല താല്പര്യണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ടങ്ങനെന്തെലും കോഴ്സ്ട്ത്ത് പഠിക്കണം ന്നന്നെ ഡിഗ്രിക്ക് വിടാതെ.
ഏ ഡിഗ്രിക്ക് പോയാ. പറഞ്ഞപോലെ സമയം നഷ്ടമാണെന്നാണ് പൊതുവേ പറയണത് എല്ലാരും.
ആ നാ നാല് കൊല്ലം ഡിഗ്രിക്ക് പോണ്ടേ ഇതിപ്പോ അത് നമ്മൾ ഏത് കോഴ്സ് എടു ക്കാണെങ്കിലും മൂന്ന് കൊല്ലം ഡിഗ്രിയാണല്ലോ അഹ് ഏത് കോഴ്സിനും വര്ണത്. നാലാമത്തെ കൊല്ലാണ് നമ്മള് അത് ആ കോയിസിന്റതായിട്ടുള്ളത് പഠിക്കണത്. ഇവടെ കസിൻസിന്റെ കുട്ടിളൊക്കെ പോയിട്ടുണ്ട് അപ്പൊ. അവര് മൂന്നൊല്ലം ഡിഗ്രി അവര് ഏർപോട്ട് മേ മാനേജ്മെന്റാ ഇ ട് ത്തിട്ട്ള്ളത്.
ആഹ് ആഹ് ആഹ്.
അപ്പോ അവൾ മൂന്നല്ലപ്പൊ ഓളറിയ മ്മ മ്മള് ആ അതിൻ്റെ ഡിഗ്രിന്നെ പഠിക്ക. അമ്മള് ഡിഗ്രി കോളേജില് പോവാണെങ്കിലും അതിന്റെ ഡിഗ്രി ന്നെല്ലേ പഠിക്ക അങ്ങനെ. ഇക്കൊല്ലം ഞങ്ങള് ഡിഗ്രിന്നെണ് പഠിക്ക് ണത്. പിന്നെ നാലാമത്തെ വർഷാണ് നാലര വർഷപ്പോളത് പഠിച്ചു. നാലാമത്തെ വർഷാണ്. ഇപ്പൊ അവളപ്പോ രണ്ടാമത് പിന്നെ അയിന്റേതായിട്ട്ള്ളത് പഠിക്കണത്. പിന്നെരു ആറു മാസം ട്രെയിനിങ്വായിട്ട് ഇപ്പ കഴിഞ്ഞപ്പോ കയറി. ഷേ അത് നമ്മക്ക് നമ്മക്കൊരു കംഫർട്ടായിങ്ങാണ്ട് കിട്ടൂല. ഇത് ങ്ങനെ മെഡിക്കൽ ഫീഡ് ആവുമ്പോ നമുക്കിനി പൊറത്ത് പോയാലും എന്തെങ്കിലൊക്കെയിട്ട് ഒര് ജോബ് കിട്ടോല്ലോ.
ആഹ
പ് പൊറത്തു പോവാൻ കഴയിനോൾക്കൊക്കെ ണെങ്കിലൊക്കെ കിട്ടോലോ പിന്നെ ത് നമ്മള് ലോൺ എടു തൊ ക്കെഴിഞ്ഞ പിന്നമ്മള്. എന്തെങ്കിലും ഒരു ജോബ്ക് തി രിയണം ന്നുള്ളരു തില് ന്തായാലും നമ്മള് ബാധ്യസ്ഥരാവുമ്പോ അത് നമ്മളത്. എങ്ങങ്ങനെലും അത് നേടിയെടുക്കുല്ലോ.
പിന്നെ ചേച്ചി വെച്ചോ ചേച്ചി.
ആഹ് ആഹ് ആഹ് ആയിക്കോട്ടെ ന്നാ ശരിട്ടോ.